ഹലോ
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ് സുഖായിട്ടരിക്കുന്നോ ആഹ് ആഹ് സുഖം സുഖം പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ഒതുങ്ങിയോ
ആഹ് വീടിന്റെ ജോലി അത്താഴത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു
ആഹ് വേ വേറെ എന്തെങ്കിലും ജോലിക്ക് വല്ലം പോകുന്നുണ്ടോ
ഓഹ് ഇപ്പൊ പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നുമില്ല
ആഹ് കുട്ടികളുണ്ടോ ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ? നെറ്റ്‌വർക്കിന്റെ പ്രശ്നം ആണെന്ന് തോന്നുന്നു ഹെലോ ആഹ് കേൾക്കാം കേൾക്കാം എടക്ക് എന്തോ ഒരു കണക്ഷൻ പ്രശ്നം വന്നു
ആഹ് എന്തോ ഒരു റേയ്ഞ്ചിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ഉം എങ്ങനെയാ അവിടെ കാലാവസ്ഥയൊക്കെ
ഓഹ് ഇവിടെ മഴയാണ് മഴയാണെന്ന് പറയാൻ പറ്റത്തില്ല വെയിലാണെന്നും പറയാൻ പറ്റത്തില്ല
ആഹ് അങ്ങനെ ആഹ് എ എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ തന്നെയാണ് ആഹ് ഇവിടെ അങ്ങനെ തന്നെ
ആഹ് അതാണ്
ച്ച മഴയാണ് വെയിലാണോന്ന് ചോദിച്ച
അതെ അതെ അതെ പിന്നെ വേറെ ആഹ് വേറെ ജോബുണ്ടോ ആഹ് നമ്മളിപ്പോ
വി വീട്ടിലെ ജോലികളൊക്കെ ആയിട്ട് കൂടിയേക്കുവാല്ലേ ഇവിടെ അങ്ങനന്നെ ഇവിടെ അങ്ങനന്നെ കുട്ടിയോളൊക്കെ എ
ഉം ആഹ് കുട്ടികള് മൂന്നു പേര്ണ്ട്
ആഹ് അതാണ് പൊതുവെ ഇപ്പോ എത്രയിതാന്ന് പറഞ്ഞാലും അമ്മക്ക് സ്ത്രീകളാകുമ്പം കുഞ്ഞ്ങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ ജോലിക്ക് പോവക്കെരു ബുദ്ധിമുട്ടാണല്ലോ?
ആഹ് അത് ശെരിയാ വീട്ടിലെ കാര്യം വീട്ടിലെ കാര്യങ്ങളും കുട്ടികളെ നോട്ടവും രാവിലെ സ്കൂളി വിടലും അപ്പൊ പിന്നെ അമ്മക്ക് തുടർന്ന് ഒരു ജോലിയായിട്ട് പോവാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്.
അതെ
ഉം
എന്താ ചെയ്യാ അമ്മളിപ്പോ പൊതുവേ ഇപ്പൊഴത്തെ ഒര് കാലഘട്ടത്തില് എല്ലാർക്കും ജോലിക്ക് പോകാനൊക്കെ ഇഷ്ട്ടവാണ് സ്വന്തം കാലി നിക്കണോന്നൊക്കെ പ പറയുംന്നൊണ്ടങ്കിലും നമുക്ക് അതിനുള്ളൊര് സാഹചര്യം കൂടെ വരുന്നില്ല
വരുന്നില്ല
അതാണ്
അത് നമ്മളെത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് എത്ത്ന്നില്ല.
അതെ എത്രയൊക്കെ ആഗ്രഹം ഒണ്ടെന്ന് പറഞ്ഞാലുവേ നമുക്ക് വീട്ടിലെ സാഹചര്യങ്ങളും കൂടെ അങ്ങോട്ട് ക്ലിയറല്ലാന്നുണ്ടെങ്കില് നമുക്കും അത് പറ്റത്തില്ലല്ലോ?
ആഹ് അത് ശരിയാണ്
അതെ പണ്ട് തൊട്ടേ ഒള്ള ഒര് കൺസെപറ്റിലങ്ങനാണ് എന്ന് വെച്ചാല് ഒര് കുടുംബവായി കഴിഞ്ഞാല് സ്ത്രീകളാണ് അതിന്റെ ഉത്തരവാദിത്തം ആഹ് അങ്ങനൊള്ള കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യണ്ടത് പെണ്ണുങ്ങളാണ് എന്നുള്ളൊര് ഇതില് വര്മ്പഴത്തേക്കും അതുവല്ല നമുക്കും മാനസികമായിട്ട് ഒര് അറ്റാച്ച്മെന്റ് വെരും കുടുംബവായി കഴിയുമ്പഴേ നമ്മക്കും കുടുംബത്തിനോട് ഉത്തരവാദിത്തം കൂടുതലാണല്ലോ നമ്മള് പോയ്ക്കഴിഞ്ഞാല് കുടുംബം എങ്ങനെ മുന്നോട്ട് പോവും നമ്മള് ജോലിക്ക് പോയാ മക്കളെ ആര് നോക്കും? ഈയൊരു ചിന്താഗതി നമുക്കും കൂടുതലാണ്
ആഹ് അത് ശെരിയാണ് നമ്മക്കും കൂടുതല് അങ്ങനെള്ളൊരിത് വര്ന്ന കൊണ്ടാണ് നമ്മളും അയ്ന് എറങ്ങിത്തിരിക്കാത്തത്.
അതാണ്
എന്നാ പോക്ന്ന കു പെണ്ണ് സ്ത്രീകളും ഒണ്ട്
അതെ അതെ പോകുന്നോരും ഒണ്ട്
ആഹ് അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞ് പോക്ന്നാൾക്കാരും ഒണ്ട്
അതെ എല്ല അതൊരു പ്രത്യേക കഴിവാണ് കേട്ടോ കുടുംബവും ജോലി അതൊ ക്കെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയ്ന്നത് ഒരു പ്രത്യേക കഴിവാണ് അതിന് നമ്മള് അഭിനന്ദിക്കന്നെ വേണം അല്ലേ?
ആഹ് ഇന്നൊക്കെ എത്ര കുഞ്ഞു മക്കളെ പിഞ്ചു മക്കളെയിട്ടിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യ്ന്ന എത്ര എത്രയോ പേരുണ്ട്
അതാണ് ഇവ്ടിപ്പ എന്റെ മക്കളെ തന്നെ അതെ ഇവ്ടിപ്പ എന്റെ മക്കളെ തന്നെ ഇപ്പൊ ഒര് മൂന്ന് വയസ്സാവാറായി അപ്പഴാണ് നമ്മള് റ്റ് എരട്ടകുട്ടികളാണ് അപ്പൊ ഡേ കെയറില് അംഗനവാടിയില് വിട്ന്നതിന് പകരം ഞാനിവിടെ ഒരു ഡേ കെയും പ്ലേ സ്കൂളൂടെ ഒണ്ട് അപ്പ അവ്ടെയാണേ വിട്ന്നത് അപ്പൊ ഇവ്ടെ ഒരു മാസായിട്ട് വിട്ട് തൊടങ്ങി വിട്ട് തൊടങ്ങിയപ്പം അവ്ടെ നാലുമാസായ കുട്ടികള് വരെ ഇണ്ട് അമ്മമാർക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അതെ അപ്പ ആഹ് അങ്ങനെ മനസ്സ് കാണിച്ച് പോന്നവരും ഒണ്ട് അതും അതിനൊര് മനസ്സ് വേണം
ആഹ് അയിനൊര് മനസ്സും വേണം ആഹ് അതിനൊര് മനസ്സും വേണം ആഹ് നമ്മടെ പോരായ്മ തന്നെയാണ് നമ്മുക്ക് അങ്ങനെ ചെയ്യാൻ നമുക്കൊര് മനസ് സും വേണം അങ്ങനെരു തന്റെടോം വേണം
അതെ അതെ അതെ ഇപ്പൊന്ന് പറയുമ്പോ കൂടുതലും സ്ത്രീകളാണ് എല്ലാ മേഖലയിലും കാണുന്നത് ഇപ്പൊ അതെ അത എല്ലാ മേഖലയിലും ഉണ്ട് അതിപ്പോ കൂടുതലും ഗവൺമെന്റ് ജോബുകൾ തന്നെ പി എസ് സി ഈ അടുത്ത കാലത്തൊക്കെ കൂടുതലും കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ് ജോലിക്ക് കയറിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ
ആഹ് അതെ ഇഷ്ടം പോലെഉണ്ട്
ഹേ അപ്പൊ അവർ അതിന് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളത് തന്നെ കുടുംബത്തിനേക്കാൾ ഉപരി കുടുംബത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ അപ്പോ അതിനുവേണ്ടി അവര് സമയം കണ്ടെത്തുന്നുണ്ട് പിന്നെ നമ്മളൊക്കെ നമ്മുടെ കഴിവിന്റെ പരാജയം കൊണ്ടാണോ നമ്മുടെ ചിന്താഗഹത അതുകൊണ്ടാണ്
ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല
അതെ അതെ നമ്മള് നമുക്ക് ഒക്കെ നമ്മള് എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് മുന്നോട്ടങ്ങോട്ട് കയറി വരാൻ പറ്റുന്നില്ല അതെ അതെ എന്തൊക്കെയോ പിടിച്ച താഴോട്ട് വിളിക്കുന്നു പിന്നെ എന്റെ പ്രശ്ന എന്താ അറിയാമോ അതെ ആഹ് എന്തൊരു പ്രശ്നം എന്ന് വച്ചാല് ഞാനിങ്ങനെ ചിന്തിക്കും ആഹ് നാളെത്തെട്ട് നാളെ തൊട്ട് എല്ലാം റെഡിയാക്കണം ഞാൻ ഇടക്ക് പി എസ് സി ഒക്കെ നോക്കുന്ന ആളായിരുന്നു കല്യാണം അ മുന്നേ അപ്പൊ വിചാരിക്കും നാളെ തൊട്ട് പഠിക്കണം ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മള് കിടക്കുന്നത് പക്ഷെ രാവിലെ എണീക്കും പോലെ കുഞ്ഞുങ്ങളുമായിട്ട് ചിലപ്പോ നമ്മള് കറക്റ്റ് ആയിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല അപ്പൊ വെളുപ്പിനെ അലാറം അടിക്കും പഠിക്കാനുള്ള അലാറം അടിക്കും അലാറംഅടിക്കുമ്പോൾ ഇന്നലെ ഉറങ്ങയില്ല അത് ഉറങ്ങി ആദ്യം തീർക്കട്ടെ എന്നിട്ട് പഠിക്കാ
ആഹ്
നമ്മടെ മൈൻഡ് സെറ്റ് മാറി പിന്നെ നമ്മടെ ആഹ് എന്തെങ്കിലും ഒരു കാര്യം മാറിക്കഴിഞ്ഞാല് അവമ്മടെ മൈൻഡ് സെറ്റ് മാറി
മൈന്റ്സെറ്റ് മാറും നമ്മടെ ലോകം പിന്നെ കുടുംബം കുട്ടികളു ആയി മാറും
അതാണ്
അതിനപ്പുറത്തോട്ടൊരു ചിന്ത നമ്മുക്ക് വരുന്നില്ല
നമുക്ക് വരുന്നില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതെ എന്ത് ചെയ്യുന്നു കുട്ടികളൊക്കെ എന്ത പഠിക്ക പഠിക്കുവാണോ ഇപ്പൊ
ആഹ് പഠിക്കുക വല്യ ആള് എട്ടാം ക്ലാസ്സില് രണ്ടാമത്തെ മത്തെ ആള് മൂന്നില് ചെറിയ ആള് എൽ കെ ജിയില്
ആഹ് നമ്മൾ ഈ തീരെ ചെറിയ പരുവ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ആഹ് ഇച്ചിരി കൂടൊക്കെ ആയിട്ട് നമുക്ക് അതെ നമുക്ക് എന്തിനോട്ടെങ്കിലൊക്കെ തിരിയാ ഇച്ചരിക്കൂ ആവുമ്പോ വിചാരിക്കും ഇവര് സ്കൂളിൽ പോയിട്ട് വരുമ്പോം പിന്നെ നമ്മൾ ആരെ ഏൽപ്പിക്കും ഇവർക്ക് സമയത്ത് ആരാ ആഹാരം കൊടുക്കും. ഇവരെ ആര് പഠിപ്പിക്കും. നമ്മള് പോയിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ആര് നോക്കും
അത് ശെരിയാ അവിടെ പോയി ഹും
അതാ അവടെ പോയി
ഇനിക്ക് തൊന്നുന്നു നമ്മളി ഈ ഓവറായിട്ട് കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്നോണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കേറി വരാത്തെന്ന് തോന്നുന്നു. അല്ലെ പൊതുവേ അങ്ങനെയാണ്.
നമ്മള് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചങ്ങ് പഠിച്ചു.
അതെ അതെ അതെ വേറൊന്നുല്ല നമ്മള് പോയി, നമ്മള് ജോലിക്ക് പോയില്ലേലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് അയിന്റെ സത്യാവസ്ഥ
ആഹ് അതുകൊണ്ടാണ് നമുക്ക് അതിനോടൊരു താല്പര്യം വരാത്തത്
അതെ
താല്പര്യം ഉണ്ടെങ്കിൽ അയിലോട്ട് അങ്ങട്ട് നമ്മള് അങ്ങോട്ട് ഉത്സാഹിക്കാത്തത് കൊണ്ടാണ് എത്താത്തത്
അതെ
അങ്ങനെയൊരു പ്രശ്നം കൂടിയുണ്ട്.
അതെ ഇപ്പൊ ഇപ്പൊ തന്നെ എത്രയോ എത്രയോ എത്രയോ അല്ല നമ്മുടെ നമ്മടെ കണ്മുന്നിൽ തന്നെ ഒരുപാട് പ്രചോദനം കൊണ്ട് വേണോങ്കി നമുക്ക് ഇപ്പൊ മുന്നോട്ട് പോകാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പക്ഷെ ഒന്നും നമ്മളെ അങ്ങോട്ട് പ്രചോദിപ്പിക്കുന്നില്ലല്ലേ? ഹ് ഹ്
പ്രചോദിപ്പിക്കുന്നുല്ല നമ്മളെ അങ്ങോട്ട് പിന്താങ്ങാൻ ഒരാള്
ആഹ് അതാണ്. അത അതെ അതെ അത് വല്ല്യയൊരു കാര്യം തന്നെഅല്ലയോ സപ്പോർട്ട്
നമ്മ് ആഹ് സപ്പോർട്ടില്ലാതെ വരുമ്പോഴാണല്ലോ നമ്മളെല്ലാത്തിനും പുറകോട്ട് പോകുന്നത്
അതെ അതെ അതെ ആന്നാ നീ അങ്ങനെ പൊയ്ക്കോ ഞാൻ ഇത് ചെയ്തോളാം എന്ന് പറയാനല്ലേ ഞാനിത് മാനേജ് ചെയ്തോളാം എന്ന് ഏറ്റെടുത്ത് പറയാനും കൂടെ ഒരാള് വേണം
ആഹ് അതില്ലാതെ വരുമ്പം നമ്മള് എത്രത്തോളം താഴോട്ട് പോവോ അത്രത്തോളം താഴോട്ട് പോകും അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വല്ല്യ
അതെ അത് ശെരിയാണ്.
ഉും കാര്യം നമ്മളെ ഒരാള്താ പിന്താങ്ങാൻ ആളുണ്ടെങ്കിൽ നമ്മള് ചിലപ്പം കൊറച്ചും കൂടെക്കെ ബെറ്റർ ആവും
അതെ അത് കറക്റ്റ് ആണ്.
ആഹ്
കാര്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ആരായാലും വിജയത്തിലെത്തിയ സ്ത്രീയാരു ട്താലും പുരുഷന്ട്ത്താലും പിന്നിൽ അതിന് അതിനെ സപ്പോർട്ട് ചെയ്ത ഒരാള് ഉണ്ടായിരുന്നിരിക്കും.
ആഹ് ഒരാളുണ്ടായിരിക്കും ആഹ് ഒരാളി ഇല്ലാതെ വരുമ്പം ചിലപ്പം സ്വന്തമായിട്ട് നമുക്ക് മുന്നോട്ട് എത്താൻ കഴിയില്ല നമ്മളെ ഒരാള് താങ്ങി തന്നാൽ ചിലപ്പോം നമ്മള്
നമ്മൾക്ക് പരാജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതും ഇല്ല
അതുല്ല ഉും
അതെ നമ്മള് ഒരു വ്യക്തിെയെന്ന നിലയിൽ നമ്മള് സ്വന്തം കാലിൽ നിക് നിക്കാത്തടത്തോളം നമ്മള് സക്സ സ്ഫുൾ ആകുന്നുല്ലല്ലോ
ആഹ് പൊറത്ത്നിന്ന് ഒരാള് നോക്കുമ്പോ ആഹ് നമ്മുക്ക് ഒരിതില്ല പക്ഷെ നമ്മളെ പിന്താങ്ങാൻ ആളില്ലന്നുള്ളത് ആർക്കും അറിയത്തില്ല
അതെ
ശരിക്കൊരാള് പുഷ് ചെയ്താല് നമ്മളും നല്ലൊരു നിലയിലെത്തും
അതെ അതെ അതെ ആഹ് നമ്മള് മുന്നോട്ട് പോകും അല്ലെ അതെ ഹ ഹ എവിടെങ്കിലും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവാ അല്ലാതെപ്പെന്ത് ചെയ്യും
ആഹ് അല്ലാതെപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ
അതെ കുട്ടിയേളൊക്കെ പൊറത്ത് ട്യൂഷന് വിടുന്നുണ്ടോ
ഇല്ല ഉം കുട്ടിയെള് വെല്യോള് പിന്നെ തന്നെ പഠിക്കും പിന്നെ അത്യാവശ്യം നമ്മൾ എന്തേലുമൊക്കെ പറഞ്ഞു സഹായിച്ചു കൊടുക്കും ചെറിയോരൊന്നും പോവാനായിട്ടില്ലല്ലോ അവരൊക്കെ നമ്മളന്നെ പറഞ്ഞു കൊടുക്കും
ആഹ് അല്ല ഒന്നോർത്താൽ അത് തന്നെ നല്ല എന്താന്നറിയാമോ അ മം തന്നെ പഠിച്ചു ശീലിക്കാന്ന് പറയുന്ന അത് അത് നല്ലത് കൂടുതലും വളർന്നു വരുന്തോറും
ആഹ് അത് തന്നെ നമ്മഒരാളെ ആശ്രയിക്കാതെ പഠിക്കുകയാണെങ്കില് എന്തേലും ഡൗട്ട് കാര്യങ്ങളൊക്കെണ്ടെങ്കിൽ നമ്മള് ക്ലിയർ ചെയ്ത് കൊടുക്ക
അതെ ആ ഒരു ശീലം കൊണ്ടുവരുന്നതാണ് എപ്പഴും നല്ലത്
ആഹ്
ഉം നാ ഓക്കേന്നാ
ആഹ് എന്നാ ഓക്കെ ശരി ശരി